ഹലോ കേക്കത്ത്ണ്ടാ ഹലോ അസ് ലാമലൈക്കും.
വലൈക്കു സ്സലാം.
ആഹ് ക്കെ. പക്ഷെ എന്തൊക്കെയാ വിശേഷങ്ങള് നല്ല വിശേഷം.
ഉം ഇവിടീം കൊഴപ്പല്ല അൽഹംദുലില്ലാ അങ്ങനെ പോവ് ണ്ട്‌.
വീട്ട് ജോലിയിലാണ്ന്ന് തോണുന്നു.
ഉം വീട്ട് ജോല്യന്നല്ലേ മക്കള് പോയി കയിഞ്ഞാ പിന്നെ.
കയ്ഞ്ഞാ പിന്നെ. ആഹ് അത് തന്നെ അടുത്ത ഡ്യൂട്ടി ആയി നമുക്ക്. ക്ക വർക്ക് മക്കളെക്കെ മക്കളെക്കേത് ക്ലാസ്സ് ആഹ്.
രാവിലോല് പോയിക്കഴിഞ്ഞാലേയ് പിന്നട്ത്തഹ് തൊടങ്ങാനായിറ്യ. ഇത് അപ് പിന്നെ ഇരിക്കാനും സമയല്ല ഇരുന്നാ പിന്നെ. അത് വൈകും. അപ്പതാപ്പൊ ഇര്ക്കാതങ്ങട് പണിട്ക്കാ.
ആഹ് അതന്നെ ഇവിടെ പിന്നെ പിള്ളേര് പോയി കഴിഞ്ഞാ പിള്ളേര് ചോറൊണ്ട് പോവാത്തോണ്ട്‌ ഞാനെന്തീയ്യും പിന്നെ ചോറ് വെ ക്കാനൊക്കെ ഞാനങ്ങെറങ്ങും, ചോറ് പിള്ളേരെ പോണ സ സമയം തന്നെ അരിയൊക്കെ ഇട്ട് ഒരു വീം തെളച്ചൊക്കെ വരും.
അതെല്ലേ ആഹ് ശെരി.
മക്കളൊക്കെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? കോയി പോയി മക്കളൊക്കെ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ.
ഇവടെ മൂത്താളാറാം ക്ലാസ്സില് രണ്ടാമത് ത്തവന് രണ്ടാം ക്ലാസ്സില്, മൂന്നാമത്താള അംഗൻവാടീക്കോയി.
ആഹ് എന്റെ മൂത്താള് ആറിപടിക്കുന്ന് രണ്ടാമത്താള് ആഹ് അഞ്ചി പഠിക്കുന്ന്.
അതെയാ.
ഞാൻ ഓൺലൈൻ ആയിട്ട് ഞാൻ ഓൺലൈൻ ആയിട്ട് ഓഹ് ചെറിയ ട്യൂഷൻസെ സൊന്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്ക്യാണ്.
ആഹ് നല്ല കാര്യാ അപ്പൊ പിന്നെ ടൈമിന്റെ കാര്യം പറയണ്ട.
ഓഹ് അതാണീ രാവിലെയുള്ള ടൈമിന് ഞാൻ കോൾ അറ്റന്റ് ചെയ്യുന്നത്.
അതേല്ലെ ആഹ് ശെരിയാണ് ഫ്രീ ആവുമ്പോ അമ്മക്ക് അത് അത് കൂടെ കൊണ്ടടക്കാലോ.
അദ്യന്നാ കാര്യോന്ന് വെച്ചാ ഈ ഉച്ച ടൈമൊക്കെ ആവുമ്പോ നോട്ട് നോക്കലായി ബാക്കിയുള്ള പണിയായി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ആഹ്.
ഇനിപ്പോ ഉച്ചക്കത്തെ ഒരുങ്ങിയോ.
ഉച്ചക്കാലത്തൊക്കെ തെ ഈ ഹോസ്പിറ്റൽ പോയിട്ടന്ന് കഞ്ഞി വെക്കാൻ നോ ഇവിടെ എല്ലാവർക്കും പനി.
അതെയാ പനി മഴവന്നാ പിന്നെ അടുത്തത് പനീ ന്നാണല്ലോ. അതെ മക്കക്കൊക്കെ വന്നൈഞ്ഞാലൊള്ളൂ സ്കൂൾ ലീവാക്കണ്ടീം മക്കക്ക്. മക്കക്കൊഴപ്പൊന്നൂല്ലല്ലോ.
കൊഴപ്പല്ല മോൻന്റെ സ് പ്പ അവിടെന്ന് രാവിലെ മാറിയൊക്കെ കേട്ടക്കെ തൊടങ്ങി ഇനി ജലദോഷെങ്ങാണം വര്ന്നാ എന്തോ.
ആഹ് അതെ അതിപ്പോ അതിന് ഒരു വീട്ടില് ഒരാൾക്ക് വന്നാ മതിയേ. അപ്പൊ പിന്നെ തങ്ങനെ. വരും ഇപ്പൊ മ്മളെത്ര ശ്രദ്ധിച്ചാലും എങ്ങനെ നോക്കിയാലും ചെലപ്പോ അതങ്ങനെ വരേ.
അത് തന്നെ ഏതേലും സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് മോ ക്ലാസ് ട്യൂഷനൊക്കെ പോകുന്നുണ്ടോ.
ട്യൂഷനറഞ്ഞാ ഞാൻ തന്നെ കാര്യാട്ട് പഠിപ്പിക്കല് ഉം.
പുട്ട് കച്ചവടന്ന് വിചാരിക്കരുത്. അല്ല നമ്മള് ടീച്ചേഴ്‌സ് മാർക്ക് കുട്ടികളെ പിടിയാണല്ലോ ജോലി
ആഹ് അതെ അപ്പൊ ഉം ഓൺലൈനി ഇരിക്കാനൊക്കെ അത്യാവശ്യം മടിലാളഞ്ഞാണ് അപ്പൊ പിന്റെടുത്താണെങ്കിൽ ക്ക് തോന്നുന്നത് അത് ഇത് നോക്കുമ്പോ ഇന്റെ അടുത്താണ് ഒന്ന കൂടിയും നേരെ ഇരിക്ക
ആഹ് ഇവിടെന്ന് വെച്ച ആഹ് ഇവിടെന്ന് വെച്ചാ മോന് ഭയങ്കര മടിയായിരിക്കനക്കെ ഭയങ്കര മടിയാ പിന്നെ എങ്ങനെങ്കിലും വന്ന ഇരുന്നാലായി പിന്നെ കിടന്ന് പിടിക്കുന്ന കാണണോ നടന്ന് പിടിക്കുന്ന കാണണോ
അതാണ്ഉം മൂത്താള് പിന്നെ ആഹ് അതല്ലേ അതെ ഞാൻ പറഞ്ഞുപ്പ മൂത്താള് പെൺ കുട്ടിയാവട്ടെ ഓലദ് വിശയല്ലേ ഓല പിന്നെ സ്വന്തമായിട്ട് ഴുത പഠിക്കും പറയന്നും വേണ്ട സ്കൂളട്ട് വന്നാ ഹോംവർക്ക് എഴുത പഠിക്കല ക്കോല് അങ്ങനെ ചെയ്തോളു ഇവര് സ്കൂളട്ട് വന്നെ ചായവിടെ കഴിഞ്ഞാലും അപ്പ ചയ്ക്കും കൊറച്ചു നേരം കളിച്ചാ പോട്ടെ എന്നിട്ട് വന്നിട്ടേഴ്താ പറയു
ആഹ് ആഹ് ഇവിടെ പിന്നെ ആഹ് ഇവിടെ പിന്നെ മോളാ ഇളയത് മോള് കൊഴപ്പല്ല ആഹ് പഠിക്കാനൊക്കെ അവള് കുഴപ്പില്ല പക്ഷെ മോനാണ് വിഷയത്തി അവരെല്ലാം മടിയും ഓഹ് അതെന്നേ ഈ ആൺകുട്ടിയള ഇരിക്കത്തില്ല ഉം അവരിരുന്നിട്ട് വേറെ അതെ അവര് എന്നിട്ട് വേറെ തിങ്സ് എന്തങ്കിലൊക്കെ അടുത്ത് ഉണ്ടോ അതെടുത്ത് വെച്ച് നീയിപ്പ അടുത്ത കളി എന്ത് കളിക്കണം എന്നൊക്കെ അവര് നോക്കുന്നത്
അല്ലെങ്ക പുറത്തെ എന്തേലും സൗണ്ടേട്ട അപ്പ മണ്ടും
അപ്പൊ പോവും അല്ലെങ്കിൽ ആരെങ്കിലൊന്ന് വിളിക്കുന്ന സൗണ്ട് കേട്ടാലും മതി ഉമ്മാ താ വരുന്നു ആരാ വിളിക്കുന്നത് പറഞ്ഞ് തോ ഇറങ്ങിപ്പോവാ ആഹ് ഒരവസ്ഥയാവും ആഹ് പിന്നെ ഇനിപ്പ ഹിന്ദി ഒന്നും ഇനി നീ ഇപ്പ ഹിന്ദി സ്റ്റാർട്ട് ചെയ്തല്ലോ അഞ്ചാം ക്ലാസ് മുതലൊക്കെ ഹിന്ദി സ്റ്റാർട്ട് ചെയ്തല്ലോ
ആഹ് ഇവിടെ ഒന്നാം ക്ലാസ് മുതലുണ്ടായി ഇവൻക്ക് ഇംഗ്ലീഷ് മീഡിയം ആങ്ങോട്ട് ഒന്നാം ക്ലാസ് മുതലുണ്ട്
എടാ ഇവിടെ ഇംഗ്ലീഷ് മലയാളം മീഡിയം ആണേ പക്ഷേ എന്ത് താമ ലേറ്റ ആയിട്ടാ തുടങ്ങി ഇവർക്ക് അക്ഷരങ്ങൾ മാത്രം പഠിപ്പിച്ചൊണ്ടിരുന്നിട്ടാ ഇപ്പോഴാണ് അഞ്ചാം ക്ലസ്കാരുടെ ഹിന്ദി സ്റ്റാർട്ട് ചെയതത്
ആഹ് ഇവർക്ക് മൂത്താള് പിന്നെ സാധാ സ്കൂളിലാണ് മറ്റേ ഇംഗ്ലീഷ് മീഡിയം തന്നെയാണ് കുഴപ്പമില്ല ഇവന ഞങ്ങളൊന്നും മാറ്റി ചേർത്തിയതാ ഒത്തിരി പെൺ കുട്ടികളെ പോലല്ല ഇവരിക്ക നല്ല മടിയല്ലേ അപ്പൊ ഓനൊന്ന് മാറ്റി ചേർത്തിയതാണ്
ആഹ്
പിന്നെ എൽ കെ ജി യു കെ ജി കഴിഞ്ഞ പാടന്നെ ഇണ്ട് എന്താ ഹിന്ദി
ആഹ് അതുകൊണ്ട് എളുപ്പം കാണും മോന് പഠിക്കാൻ ഹിന്ദി പഠിക്കാൻ എളുപ്പം കാണും
ഉം ഉം
ഇവിടെ പിന്നെ ഫസ്റ്റ് ചാച്ച പഠിപ്പിക്കുകയാണ് മോളേയും മോനേയും കൂടെ ഈ അഞ്ചു ആറും കൂടെ കാരണം ഫസ്റ്റ് ചാപ്റ്റർ ഇനി പ്പം ആക്റ്റിവിറ്റി സൊഒക്കെ തോന വരല്ലേ
ആഹ്
ക്വസ്റ്റനോക്കെ വേണമെങ്കിൽ പറയണം കേട്ടാ മോഡൽ ക്വസ്റ്റനോക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടാ
ആഹ് ഓൺലൈൻ ആയിട്ട് ഇങ്ങനെ
അല്ല മോഡൽ ക്വസ്റ്റൻ വേണമെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മള് സെൻഡ് ചെയ്ത് തരാം
ആഹ് അതെ അതെ ആഹ് ശെരി ആഹ് ഇപ്പൊ എക്സാമൊക്കെ ആവാനായല്ലോ
ഓഹ് ഇനിയിപ്പോ ഫസ്റ്റ് ടൈം എക്സാം ആയല്ലോ ആവാറായിയി വരുന്നു
ആവാറായി വരണിണ്ട് ഇപ്പൊതാ ഇപ്പൊ അതൊക്കെ ഇപ്പൊ പെട്ടന്നാവയി
ആഹ് ഞങ്ങൾക്ക് ജൂൺ മന്തിലെ എക്സാം ഞങ്ങളിവിടെ നടത്താനായിട്ട് പോവാണ്.
ആഹ് ശരി.
കാര്യം ആ ജൂൺ മന്തില് ഒരാൾക് നടത്തി അയാള പേപ്പറും കൊണ്ട് മുങ്ങി ഓൺലൈനണ് പുള്ളിക്കാര അയച്ചു തന്നില്ല ഏ.
ഇപ്പൊ പൊതു എന്താ എല്ലാത്തിന്റെയും മറ്റേ ഓരോ യൂണിറ്റ് കഴോട്ടെ ക്ലാസ്. കൊസ് ട്യൻ എല്ല.
ആഹ് അങ്ങനെന്നെ ക്ലാസ് ടെസ്റ്റ് ആ ക്ലാസ് ടെസ്റ്റ് ആണ്. ഇപ്പൊ അങ്ങനെയാണ് നമ്മള് മുന്നോട്ട് പോകുന്നത്. കാരണം ഇപ്പൊ ക്ലാസ് ടെസ്റ്റ് ടെസ്റ്റ് നടത്തിയേ പറ്റൂ ഇപ്പോഴത്തെ കു ട്ടയക്ക് നമ്മള് കാരണം കൂടുതലും ഈ ആഹ്. കൂടുതൽ കളിയും മറ്റു ഇത കാര്യങ്ങളും ഒക്കെയ കുട്ട്യേ ക്ക് ഒ. ള്ളത്
ആ ഓരോന്ന് കഴിയുമ്പോഴും ഓരോ റിവിഷനും എക്സാമും ഇടാണെങ്കില് പിന്നെ പരീക്ഷക്ക് വല്ല്യ കൊഴ പ്പ ണ്ടാവൂല.
ആഹ് ടൈം ശ്രദ്ധിച്ചോളണെ.
ആഹ് ആഹ്.
ഓഹ് എന്തൊക്കെണ്ട് എന്തൊക്കെയാണ് ഹോബീസ്?
പ്രത്യേകിച്ച് ഒന്നൂല്ല പ്പൊ. ഇപ്പ ഹോബീസ്ന്ന് പറയണത് ഒന്നൂല്ല.
ആഹ് ഹ ഹ
കാര്യായിട്ട് അങ്ങനെ ഒന്നുല്ല ഇപ്പൊ ക്കെ ഇതിമാ ഈ എന്താ എന്താ പറയാ ഈ ഒരു ജ ലീ ലൈഫിലോട്ടങ്ങട് പോയി ഇപ്പൊം മൊത്തത്തില്.
അദ്ദ് ന്നെ.
അങ്ങനായി. പിന്നെ ഒരു എന്താ റിലാ ക്സിന് വേണ്ടി കുറെ ഫോണ് നോക്കിയിരിക്കും അതൊക്കെ തന്നെ ഉള്ളു.
ആഹ്. ഞാനും ഈ ടൈമിലൊക്കെ സീരിയലൊക്കെ ഒന്ന് കണ്ടു ഉഷാറായിട്ടൊക്കെ ഇരിക്കുന്നൊക്കെ ടൈമാണ്.
ആഹ്.
പിന്നെ ഞാൻ വിചാരിച്ചു ട്യൂഷൻ കിട്ടി കുട്ടികളെ കിട്ടി തുടങ്ങിയപ്പോ പിന്നെ നമുക്ക് അയിന് പറ്റത്തില്ലല്ലോ.
ആഹ് പിന്നെ നമുക്കാ നമ്മളയിലങ്ങട് പോവ്വേ പിന്നെ ആ ഒരു ഫ്ലോ
പിന്നെ അവരുടെ നോ ആഹ് അത് തന്നെ പിന്നെ രാവിലെ തൊട്ട് ഉച്ചവരെ ജോലി പിന്നെ ഉച്ച തൊട്ട് അങ്ങോ ട്ട് നോട്സ് നോക്കല് മറ്റുള്ള കാര്യങ്ങളെല്ലായിട്ടങ്ങ് നട
ജോലി പോലെ ണ്ടെങ്കി പിന്നെ അമ്മളങ്ങനെ കൊണ്ടടന്ന് അത് അയിങ്ങട് പോകും.
ആഹ് അതിലങ്ങ് നമ്മളങ് പോവും.
അതാണെ. ഇനിപ്പ എന്താ ഉച്ചത്തേക്കെന്താ ഫുഡ്?
ഉച്ചക്ക് ഇനിയിപ്പം ഹോസ്പിറ്റലി പോയിട്ട് വന്നിട്ട് കഞ്ഞിയാക്കാന്ന് വയ്ക്കുന്നു. വെച്ചിട്ട് പോവാള്ള ടൈമ് ഇനിയിപ്പയില്ല.
അതെ ഇപ്പൊ പിന്നെ അയ്ന് കാ കാര്യായ്ട്ട് ഫുഡ് വേണ്ടേനും കഴിക്കാനും ശരി
ആഹ്. ആഹ് ഇന്നലെ എന്നിട്ട് ഞാൻ സാമ്പാറും ചോറുവാ ആക്കിയത് സാമ്പാറും പിന്നിത് കഴി ക്ക്യാനൊന്നും വയ്യാര്ന്നെടേ അതൊന്നും. ഇന്നും ഒരു വല്ലാത്തൊരിതാ. ഇന്നുച്ചയ്ക്ക് ഞാൻ എന്നിട്ടൊന്നും കഴിച്ചില്ല.
ഒരു രുചിണ്ടാവൂലേ. ഞമ്മക്ക് എന്താ കഴിക്ക്ണേന്നെന്നെ അറീല്ല ഒരു തും ണ്ടാവൂല.
അത് തന്നെ അത് തന്നെ. പിന്നെ.
പിന്നെ ഹോസ്പിറ്റൽ അടുത്താ?
ആഹ് ഇവിടെ അട് കൊർച്ചെടുത്താണ്. പ്രൈവറ്റ് പോയി ആഹ് പ്രൈവറ്റിൽ പോയിട്ടേ കാര്യ ഒള്ളൂ ഗവൺമെന്റി പോയിട്ട് കാര്യ ഒന്നൂല്ല.
അഹ് അതെ. അവിടെ പോയി സമയം പോവുംന്നല്ലാതെ. കൊറെ നേരം ഇങ്ങനെ കാത്തു നിക്കണം എന്നല്ലാതൊരു ചൽ ചെലവർക്ക്.
അത് തന്നെ പാരസെറ്റാമോളിന്റെ ഗുളികേം തരും.
ആഹ് അതെത്രേന്നെ ഇണ്ടാവൊള്ളൂ.
എന്ത് വേദനയാണെന്ന് പറഞ്ഞാലും അവരപ്പഴും പാരസെറ്റാമോൾ കുറിക്കും. ഇതിലും വേണ്ടി പാരസെറ്റാമോൾ എവിടെ ഇരിക്കുന്നാ എന്തോ. ന്നാ വരുന്നിട്ടാ ഫുഡ് കഴിച്ചിട്ട് എറങ്ങാ ഏഹ്
കാര്യായിട്ട് അതന്നെ ഇള്ളു വടെ.
അത് തന്നെ അത് മാത്രേ കാണൂ. വേദനക്കൊരു ഉമ്മുമ്മാക്കൊരിക്കെ ഓയ്മെൻ്റ് കൊടുത്തേ ഞാൻ പറഞ്ഞു എനിക്ക് കാല് നല്ല വേ അതെന്നേണ്. അപാ ഉമ്മാക്കൊടുത്ത് ഒഴിമെന്റ് എനിക്കിരുത്. ഞാൻ പറഞ്ഞു ഇനിക്ക് വേണ്ട ഒരു വീട്ടീ ഇരിപ്പുണ്ട്.
അതുപോലെ ചൊമക്കും ഒരു മരുന്ന്ണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടൊ ചൊമക്ക് ചൊമക്കൊരു കുപ്പി കുപ്പിമര്ന്ന് കിട്ടും. ഒരു വെള്ളം പോലെ ഒരു മരുന്ന്.
അതിന്ന് ഐല് കൊറച്ച് വെള്ളം കുടി ചേർത്ത് കുടിക്കണം.
ഉം ഇവടെ പറ്ഞ്ഞാൽ ഇവർക്കൊന്നു ആർക്കും അങ്ങനെ അവിടെ അവിടെ പോയിട്ട്. ഒരു കാര്യം ഉണ്ടാവൂല്ല. നമ്മളെ ദിവസം പോകുന്നല്ലാതെ ഒരു മാറ്റം ഉണ്ടാവൂല. കൊറവവേ ഇല്ല
ആഹ് ഞാൻ പിന്നെ പോയിട്ടൊക്കെ കേ ന്ന ഞാൻ പിന്നെ ഗവൺമെന്റിലാണ് പോകുതെങ്കിൽ തിരിച്ചിരുമ്മ അവിട്ത്തെ ചെറിയരു ഹോട്ടല്ണ്ട്. അവിടെക്കെ ഊണക്കെ വാണം. കൊണ്ട വീട്ടി വന്ന്.
ഉ
ആ എന്തെങ്കിലും കാര്യം നട-
അതെ അതെ അത് നല്ലതാ.
ഏഹ് അല്ലാ പറ്റത്തിലില്ല.
ആഹ്. അതെ പിന്നെ മക്കള ആര ചെറിയ ആളാണ് പോവാത്തത് സൗണ്ടേക്ക്ണ്.
ഈയോ ഇയ്യോ അന്ന് പട്ടിക്കുട്ടിയുടെ സണ്ട്‌ വെളിയിൽ പട്ടിക്കുട്ടി വിളിക്കുന്നു എനി രണ്ട് മക്കളുണ്ട് ഏതോ ഒരു നാല് കുട്ടികളെ കൊണ്ട് ഇവിടന്നെ കെടക്കുന്നു. പോകുന്നില്ല.
ആഹ് ചെറ്യേ സൗണ്ട് പോലെ കേക്ക്ണ്ട്. ചെറ്യേ മക്കളെ സൗണ്ട് ഇണ്ടാവൊല്ലൊ.
ആ അത് തന്നെ. അത് തന്നെ. ഞാനും നെരിങ്ങാ ഞാനും. അപ്പക്കി നോക്കി നിന്നു കുച്ച് ച്ചു കുഞ്ഞുങ്ങളെ സൗണ്ടേക്കുന്നത്. എവിടെ കുടി പിള്ളേരെങ്ങായാലും വന്ന ആഹ് അല്ല നമ്മള് വീട്ടിനകത്തിരുന്നല്ല അങ്ങനെന്നെ തോന്നും.
അതെ ആഹ് അതലെ.
ക്കളുടെ സൗണ്ടോടെ തോന്നും.
അതാണ് ഉം ഇവിടീണ്ട് ഇഷ് ഇഷ്ടംപോലെ റബ്ബർ തോട്ട വോട്ടെ ബേക്കിലൊക്കെ റബ്ബർ തോട്ട. അപ്പോ ഇഷ്ടം പോലെ ഇണ്ട്.
പിള്ളേരൊക്കെ ശ്രദ്ധിക്കണെ. പിള്ളോരൊക്കെ അറിയത്തില. പിള്ളേര് പോയി അവരോട് കാര്യം പറയും. വേണെങ്കി എടുത്ത വീട്ടി കൊണ്ടുവരും.
അതും ചെയ്യും. പിന്നെ എന്താ ബേക്കിലൊക്കെ ബേക്കിലക്കെ ഒന്നും അങ്ങനെ അധികം പോകൂലല്ലോ. അപ്പൊ പിന്നെ ഓലന്നും ഒറ്റക്കങ്ങട്ട് വിടന്നല്ല. കാണൂല നമ്മള്. കാണൂല നമ്മള് ഫ്രണ്ട്ക്ക്. മുന്നിലിര്ന്നാല് ബേക്ക്ക്കൊന്നും പിന്നെ ഒരു ഇതുണ്ടാവൂലെ.
ഉം ഉം ഉം
അതാണ് ഓൽ ക്ക അതൊരു കൗതുകം കൊണ്ട് ഓല് ഒന്ന് എറിയ തൊടെ നോക്കെഹ് ഒക്കെ ചെയ്യും.
പിന്നെ ട്രാവലിങ്ങ്ക്ക് ഇഷ്ടാണൊ.
ഏഹ് ട്രാവലിംഗെന്നെ ഇള്ള ഒരു ഹോബിന്ന് പറയാനൊരു എൻജോയ്മെന്റും.
ശരിയാ. എനിക്ക്യു അത് ഭയങ്കര ഇഷ്ട ട്രാവല് ചെയ്യുന്നത്.
ഏഹ്. അതൊള്ളു ഇപ്പൊ നടക്കൊള്ളു വാക്കിയുള്ളതൊ ക്ക് അങ്ങനെ ഒഴിവാക്കി വിട്ട് ഇപ്പം അതൊള്ളു കാര്യായിട്ട്.
ഉം ഞാൻ പിന്നെ ട്യൂഷനും കാര്യം ഉള്ളോണ്ട് ഒന്ന് വിട്ടിരിക്കാന്ന് വെച്ചു.
ആഹ് ഇത് ഇപ്പൊ പറഞ്ഞാല് വെക്കേഷൻ ടൈം ആവുമ്പോ പിന്നെ എപ്പഴെപ്പഴും പോകും ഇപ്പോ പിന്നെ സ്കൂൾ തുറഞ്ഞ കാരണം പോയിട്ടില്ല എവിട്ക്കും ഇപ്പൊ കൊറച്ചായിട്ട് എങ്ങട്ടും പോയിട്ടില്ല ഒരു ഒന്നര മാസായിട്ട്
ഉം ഉം
ഇനിയിപ്പോ ഒരു വെക്കേഷൻ കിട്ടണ ഓ ഓണത്തിന്റെ എവിടെയെങ്കിലൊക്കെ ഒരു വെക്കേഷൻ കിട്ട-
ഉം ഞാനു ഇപ്പഓണം വെക്കേഷൻ നാട്ടിലേക്കൊന്ന് പോണം ഈ മാസ അവിടെ മേള നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടില് ടൈം ആയോ
ടൈം നോക്കണം
നോക്കിയോ ടൈം ആയോന്ന്
പതിനൊന്നായി
ഓക്കെ ഒക്കെ അപ്പോ കട്ടി-
ഉം ഉം ആ ശരി ന്നാ
ഉം